അലോ
ആ പറയൂ കേക്ണ്ടോ. ആ എടീ, എനിക്ക് നല്ലൊരു ശാമ്പൂ പർഞ്ഞാ അതേപോലെ കണ്ടീഷ്ണർ
മ്പും കണ്ടീഷ്ണറാ നമ്ക്ക് ആ
എന്റെ വെന്നിട്ട് ആയിറോപ്യാണ് മൊത്തം മീൻ സ് ആ എന്റെ എണ്ണം ആയുർവേദാണ്
ഊഹ് നീ, ഏത്! ഉഹ് എണ്ണേ യൂസെയ്യണെ?
നീലവൃംഗാദി
നീലവൃഗ്യാതിയോ അയിനിപ്പോ ആയുർവേദം തന്നെ യൂസ് ചെയ്യണംന്ന്ണ്ട് ശാമ്പൂ കണ്ടീഷ്ണറും
ആഹ ഹെനിക്യൂണ്ട്
ഏ! എ അ അഅല്ല അപ്പ അങ്ങനൊന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കിന്നെലെ ആ മറ്റെ കുട്ടി വിളിച്ചപ്പോ! എടുത്ത് പറഞ്ഞട്ടുണ്ടായിരുന്നോട്ടാ ഇത് കോട്ടക്കലാ കോട്ടക്കൽ ആയുർവേദത്തിന്റെ വേടിച്ചുന്ന് പറഞ്ഞു ആഹ്! ഒന്ന് ആഒന്ന് കോട്ടക്കല്ണ്ട് പിന്നെ ഏതാണ്? വേറെ നല്ലൊരു ബ്രാൻഡ് ഏ വേറെ ഏതാപ്പോ?
ഏഹേ നീലവൃങ്കാതി ഇല്ലേ! ചെമ്പരത്തി അതൊക്കെ ഇട്ടി ഇണ്ടാക്ക്ണ ഓയിലാണ്.
അപ്പൊ നിനക്ക്റിഞ്ഞൂടെ വേറൊരു ശാമ്പുണ്ടെടി കഷായ ഷാബ്രു എടിയ് അതിന മുമ്പിലൊരു പേരുണ്ടടി അതെനിക്ക് കിട്ടിണില്ല അതില്ലെന്ന് ഫ്രണ്ട് യൂസ് ചെയ്യണ സാധനാ ഒരു ബ്ലാക്ക് കില് ഒരു ഗ്രീനി വരുന്ന സംഭൻ അയിന്റെ മുമ്പിലുള്ള പേര് ഞാൻ വേണ സ്പെല്ലിം പറഞ്ഞുത്തര നീ എടുത്ത് വെച്ചോ ആഹ് ആഹ് എഫ് ഐ സി ഒ
ഈ ഉമ്
എസ് ഏ എൻ പോസൈൻ പോസന്‍ ആഹ് അത് നീ എങ്ങനെ വേണാലും പ്രൊനൗൺസ് ചെയ്തോ എനിക്ക് പ്രശ്നം ഇല്ല അഹ് ആഹ് അത് ആഹ് ആ പേരും കഷായഷാബൂന്നാണ് ഇതില് കൊട് തിരിക്ക്ണത്‌ ആരേ ഇതില അങ്ങനെ കൊടുത്തിരിക്കണത് കഷയ ഷാംമ്പൂ അണ്ടർ പേഴ്സണൽ നാച്ചുറൽ ന്നൊക്കെയാണ് കെടുത്തിരിക്കണത് ഇതിപ്പോ നൂറ് എം എൽ ന്നാണ് ഇതില് കാണിക്ക്ണത് ഇതിലിപ്പോ ഇത് നൂ നൂറമ്പൽ ആണ് ഇതില് എത്ര രൂപയാണ് നോക്കട്ടേട്ടാ
ആഹ് എടി ഇതില്
ഇല്ലോ നൂറ്റി പതിനേഴ് രൂപ നൂറ് എം എല്ലിന് നൂറ്റി പതിനേഴ് രൂപട്ടാ ഏഹ് നൂറ്റിപതിനേഴ് അപ്പ എത്ര രൂപയായിരുന്നുകോട്ടക്കല് അത് നൂറ് എം എല്ലിന് എഴുപത്തഞ്ച് രൂപ
അപ്പ നമ്മള് ലാഭം നമ്മള് വെല കമ്മിയ പൈസ ഇല്ലടി പറ്റു
ഓ ഓ ഓ ഓ ആഹ് എന്നാ അത് അതും മതി പക്ഷെ ഈ കോട്ടക്കെല്ലും മറ്റേ എന്താണ് അതിന്റെ പേര് ആഹ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിന് സംഭവത്തിന്കണ്ടീഷണർ ഇല്ല കണ്ടീഷണറില്ലേ കണ്ടീ ക്കാറില്ല പക്ഷേ എന്റെ ഇപ്പണ്ട് ചെയ്യണത് ചെറില്ലേ? ലിക്സി ഫിക്സ് അതിന്റെരൂ കണ്ടീഷണർ ആണ് അവള് യൂസില്ല എന്താടി ഹിബി സ്കസ് ആഹ് ഫ്ലിക്സിന്റെ ഒരു ഹിബിസ്കസ് ബോണ്ട് റിപ്പയർ അഡ്വാൻസ് യെസ് യെസ് യെസ് അതാണ് ആ കുട്ടി യൂസ് ചെയ്യുന്നത് നീലഭൃംഗാദി അത് ഈ ഡിസ്കസിന്റെ ആണ് ആടി അപ്പൊ നീ ഇത് വേണങ്കിൽ ഇത് യൂസ് ചെയ്തു നോക്ക് പിച്ചിനീ ഡിസ്കസ് എടി നല്ല അത്യാവശ്യം എടി അത്യാവശ്യം യൂ അത് പിന്നെ ഇൻസ്റ്റെലായാലും യൂട്യൂബിലെലും ഓര് ഇൻഫ്ലുവൻസേസ്ക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ പറയ്ണെ ആണ് ഷാംപൂവത് അതെ അത് ചെലവർക്ക് ചേരില്ല ചേ ചിലർക്ക് ചേരും അത്ഈ സിറോ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ ഫേസ് സിറോ ഒക്കെ അത് മാത്രമാണ് പ്രശ്നം ഇതിന്റെ ഞാനും മറ്റേ ഹെയർ സീറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റോസ് മേരിടെ ആഹ് അതെ അത് ഞാൻ യൂസെയ്ത് എന്തന്നള് നല്ല റിസൾട്ട് ആടാ
ഇവിടെ ഫേസ് കേട്ടാന്നും എനിക്ക് പൈസ ഇല്ലാണ്ടി ഇരികയാണ് ഞാന്‌ എങ്ങനെ ഇതൊക്കെ വാങ്ങും പറഞ്ഞ്
എടി ഇത് ഒരു നൂറ്റി സംതിങ്ങ് ഒള്ളൂ ഇത് പർപ്പിൾ മൈജിലുക്കെ കിട്ടും ഐല് ഓഫർ ഉണ്ടെങ്കിൽ പറഞ്ഞേര് ആ ഓഫർണ്ടങ്കിൽ പറയാ ഇത് പിന്നെ ഇത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടു ഇയസ് റിപ്പയർ അല്ല റിപ്പയർ ടു ഇയസ് ഓഫ് ഡാമേജ് ന്നൊക്കെ രണ്ടു വർഷത്തെ ആഹ് രണ്ടു വർഷത്തെ ഡാന്ന് പറഞ്ഞു ഡാമേജ ഒക്കെത് ഒറ്റ യൂസിനൊക്കെ റെഡിയൂസ് ആകുന്നൊക്കാണ് പറയ്ണത്
ആഹ ആവട്ടെ ആവട്ടെ
ആ അതില് കൊറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിയാവും എന്നൊക്കെ പറഞ്ഞ ഡ്രൈ ആൻഡ് ഫ്രഷ് ഇത് ഹൺഡ്രഡ് എം എൽ ആ. ആ ഇതൊരു ഇരുന്നൂറ്റി സംതിങ് ആണ് വരുന്ന ഈ കണ്ടീഷ്ണർന്
അതെ! ഇൻ അപ്പൊ അയിന് എത്ര റയ്റ്റ്?
ഏ റെയിറ്റ് എത്ര എന്ന് പറഞ്ഞു തെരോ? അല്ലാ ഇതിൽ ഇരുന്നൂറ്റി സംതിങ്ങ് ആണ് വരുന്നത് ഹൺഡ്രഡ് എംഎല്ലേ ആ ഇത് നല്ല ഇപ്പം താ അവൾ യൂസ് ചെയ്തിട്ടുണ്ടോന്ന്. എട നീ യൂസ് ചെയ്തിട്ടുണ്ടാ! എങ്ങനെയുണ്ട്?
ആരുണ്ടോ മ്
ആ എടീ ഇത് യൂസ് ചെയ്ത് നന്നായിണ്ട് എന്നൊക്കെയാണ് പറയണത് ഇനി വാണെങ്കില് വാങ്ങിച്ച് യൂസ് ചെയത് നോക്കോ? എ പ്ളി എ ഫ്ലിക്സിന്റെ ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ടണ്ട് റോസ്മേറിന്റെ യൂസ് ചെയ്തിണ്ട്. അതൊക്കെ എനിക്ക് നല്ല റിസൾട്ട കിട്ടിയിട്ട്‌ണ്ട് പക്ഷെ ഫേസർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാനാ തെ തൊട്ട ആ ഭയങ്കരയിട്ട് ത് അതിന്റെറ ത് സൈഡ് എഫക്ട്സ് ഉണ്ടാകും അപ്പൊ ഞാൻ അതുകൊണ്ട് പേടിച്ചിട്ട് അത് ഫ്ലിക്സിന്റെന്നല്ല ഒരെണ്ണത്തിന്റെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് സ്കിന്ന ഭയങ്കര സെൻസിറ്റീവ് ആ അത് ഇത് ആടി അതങ്ങനെ അത ഈ ഷാംമ്പൂ കണ്ടീഷണർ പിന്നെ ഹെയർ മാസ്ക് ആ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും ഹെയർ സിറം
അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട ഫേസ്സിന മാത്രം യൂസ് ചെയ്യുന്നില്ലാണോ
യൂസ് ചെയ്യാൻ എനിക്ക് പേടിയ കാരണം സ്കിന്നില് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ട പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യ സൺസ്ക്രീന് ഞാനൻ കുറെേ എന്താ പറയാ അനിഷ്ഠ അനിഷ്ഠനിഷ് അനിഷ മറ്റേ ഇപ്പൊ പ്ലബിന്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട് അത നിയസിമായിടം പിന്നെ ഒരു റൈസ് ബട്ടറൊക്കെ കൂടി ചേർന്നൊ ഒരു സൺസ്ക്രീന്
ഏ അത് നീ ഡെയിലി യൂസ് ചെയ്യോ
അത് ഞാൻ പേടിച്ചിട്ട് ഡെലി ഒന്നും യൂസ് ചെയ്യുന്നില്ല അടി
പക്ഷെ സൺസ്ക്രീന് ഡെയിലി യൂസ് ചെയ്യണം
ഡെയിലി യൂസ് ചെയ്യണം ഇത് അത് ആ സൺ റൈസ് വാട്ടർ നിയസിനും മേഡും ഏ ഉ ഞാൻ കണ്ടിട്ടുണ്ട് അ പിന്നെ ഞാ കുറെേ സെർച്ച് ചെയ്തു കാരണം എനിക്കങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്ത് എങ്ങാന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാ ബുദ്ധിമുട്ട ഒരു തവണ ഞാൻ ഇതുപോലെ മറ്റേ സോപ്പ് യൂസ് ചെയ്തിട്ട് സോപ്പ് സോപ്പ് മാറി യൂസ് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ വന്നണ്ടായിരുന്നു ഉ അപ്പൊ ഞാന് കുറ പിന്നെ ഹോസ്പിറ്റല കൊണ്ട് കാണിച്ചിട്ട ഇതക്കെയാണ് പറഞ്ഞത് അത് സോപ്പ് മാറി യൂസ് ചെയ്തതിന്റെയാരിക്കും ത്രള് കാരണം കയ്യില് മൊത്തം ആഹ ആഹ ഇത്രായിട്ടും ഇത്ര മാസം വരെുണ്ട്
ഏ പിന്നെ അത് ഇന്ദി ച ഇണ്ടാകുന്നെ ആഹ ആയി
അത് ഏതൊക്കെ
ഇത് മറ്റ് ഓൾ സ്കിൻ ടൈപ് ഇന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു
ആ ഓൾ സ്കിൻ ടൈപ്പിനൊക്കെ കൊടുതിട്ടുണ്ട്
ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇത് പോ ഞാൻ കുറേ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാ ഡെയിലി യൂസ് ചെയ്ല്ലോ ട്ടോ ലൈറ്റ് വെറ്റ്സ്‌ ലൈറ്റ് വെറ്റ് ആണ് പക്ഷെ വൈ കാസ്റ്റ് ഇണ്ട് വൈകാസ്റ്റ് ഇണ്ട് കാരണം വൈകാസ്റ്റ്
ത്തിന്റെ നമ്മൾ ഒരു തവണയും ഒരു അളവിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല വൈകാസ്റ്റ് ഇണ്ട് ഞാൻ ഇന്ന് പുറത്തു പോവാൻ വേണ്ടിട്ട് ഇട്ടപ്പത്തേക്കങ്ങനക്ക മ്
ഏ അതാണ് നിന്റെ ഇന്ന് വെള്ളം പോലെ ഇരുന്നേ ഞാൻ കണ്ടാർന്നു ഞാൻ നിന്നോട് പറയണം പറഞ്ഞിട്ടിരിക്കയായിരുന്നു
കഴിയുമ്പം ആദ്യം ആങ്ങനെണ്ടാവും പിന്നെ അത്‌ എന്താ പറയാ ആ നമ്മളെ സ്കിൻ ടൈപ്പും പിന്നെ പ്രശ്നണ്ടാവൂല പക്ഷെ ഇടുന്ന സമയത്ത് വയ് ക്യാസ്റ്റള്ള കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാ അത് ഞാൻഇന്ന് നിറയെ വാരി ഇട്ടു
എന്തെ വെയിലത്ത് പോണത് കൊണ്ടാ ആ ഞാൻ ഇന്ന് പക്ഷെ ഇന്ന് മഴയല്ലേ പെയ്തത് രാവിലെ
അത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നവരെ ഞാൻ ഉണ്ടായിരില്ല അത് ശ്രദ്ധിച്ചില്ല നമ്മൾ പുറത്ത് പോകെല്ലേന്ന് കരുതി ഞാൻ വേഗം സൺസ്ക്രീൻ ഇട്ത് ഇട്ടതാ പിന്നെ പുറത്തു പോകുമ്പണ്ട് മഴ പിന്നെ അത് കഴിഞ്ഞ പിന്നെ നല്ല വെയിലായിരുന്നു മ് മ് പക്ഷെ ഇത് നാല് ഹവർ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ത്രീ ഇൻ റ്റു ഹാൻഡ് റിഡക്ഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നെ ഫോർ ഫോർ പി പ്ലസ് ഉണ്ടെടി ഇൻ ഇൻ വോട്ടർ ആ ഇൻ വോട്ട സ്റ്റ്‌ ക്കെ പാസ്സായതാ
ഞങ്ങളോട് ഇല്ലേ ഞങ്ങള മാം പറയിണ്ടായിരുന്നു
ആ ഡെയിലി ഫോ ആ ഫോർ പി എ പ്ലസ് യൂസ് ചെയ്യണം താ മ് അവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താ പറയാ
പണ്ണിന് മാത്രല്ല ഇടൽ നമ്മള് എപ്പയും ഇടണം നമ്മടെ
പ്രൊട്ടക്റ്റ് ആ ശരിയാണ് പക്ഷെ എനിക്കൊരു പേടി ഇത് അമ്പത് ഗ്രാമാട്ടാ അമ്പത് ഗ്രാമിന് ഇത് എത്ര വരെ മുന്നൂറ്റി സംതിങ് വരാ മുന്നൂറ്റി നാനൂറ്റി സംതിങ്ങാ വരുന്നെ മുന്നൂറ്റി ഒക്കെ ഇണ്ട് അല്ലേ മ് ആദേടിടി ടി മുന്നൂറ്റി സംതിങ് ഒക്കെണ്ട്
അപ്പൊ നിന്റെ കഴിയില്ലല്ലോ കൊറേ നീ ഒരു തവണ അല്ലെങ്കിൽ പിന്നെ എപ്പഴെങ്കിലൊക്കെല്ലെ ഇടോള്ളൂ കഴിയില്ലല്ലോ
കഴിയില്ലന്നല്ല സാധനത്തിന്റെ അളവ് കുറഞ്ഞ് നമ്മള് സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് കൊറച്ച് കുറച്ച് കുറച്ച് പിശ്ക്കി പിശ്ക്കി ഇടാൻ പാടില്ല
ഓഹ്
എടി ഒരു മിനിറ്റ് ഞാന് ഇപ്പൊ അങ്ങട്ട് വിളിക്കാട്ടാ എനിക്ക് ഇപ്പ അമ്മ വിളിക്കുന്നു ഞാൻ ഇപ്പ അങ്ങട്ട് വിളിക്കാ ഞാനും ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ എന്നിട്ട് ബാക്കി പറഞ്തരാ
എനിക്ക് വയറ്